ഹലോ ആ കേക്കുന്നുണ്ടോ? ആ പറയൂ
മഴയൊക്കെ ആയതോണ്ടേ ചെറുത ചെറിയ ചെങ്ങ ഇടക്കെ റേഞ്ച് ഇഷ്യുവിന്റെ ഒരു ഇത് വരുന്നുണ്ട്
കാലാവസ്ഥടെ പ്രശ്നമാ
ആ അതെ അതെ ഇപ്പൊ രണ്ടൂന്ന് ദിവസയിട്ട് നല്ല മഴയുണ്ട് നമ്മുടെ സ്ഥലത്തൊക്കെ
എന്തൊരു കാലാവസ്ഥയാ ഇപ്പം രാവിലെ രാവിലെ നല്ല വെയിലാണെങ്കി ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞാ പിന്നെ പെട്ടന്ന് ഒരു മഴ പിന്നെ നമ്മ ഫുള്ള് മഴായിരിക്കും
ആ
അതാണ് ഒരു ദിവസം ഇനി അതല്ല രാവിലെ മൂടി കെട്ടി നിക്കുവാണെങ്കി ഉച്ചയാക്കെ വാറുമ്പോത്തന്നെ ഒരു വെയിയില് വരും ആ വെയില് വന്നാലോ പിന്നെ ഒരു ഒരു പത്ത് മിനിറ്റോളം വെയില് ആ വെയില് നമുക്ക് സഹിക്കാനും പറ്റത്തില്ല നല്ല ചൂടു ആയിരിക്കുംഒരു പത്തു പതിനഞ്ചു മിനുട്ട് ഉച്ചരിമ്പത്തേക്കും അതുപോലെ വേറേം മഴയമാവും കാലാവസ്ഥ ഭയങ്കര ഇതാ പ്രളയം ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു
അതെ അതെ ഞാനും അത് തന്നെയാ വിചാരിച്ചത് ഇങ്ങനെ മഴയും ഒന്നെങ്കി എല്ലാ വർഷവും ഒന്നെങ്കി പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്തെങ്കിലുക്കെ ഇങ്ങനെ മാറി മാറി വന്നൊണ്ടേ ഇരിക്ക പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ വന്നൊണ്ടേ ഇരിക്കുക
ഇങ്ങനെ മഴ പെയ്താലും വേണ്ടില്ല വേറെ ഇങ്ങനെ ഉള്ള മുമ്പ് വന്നി ഓരോന്നും വരാതിരിക്കുവാണെങ്കി വലിയ പ്രശ്നവമില്ല
അതെ അതെ
നേരത്തെ ചൂടായിരുന്ന സമയത്ത് എല്ലാരും പറയും എങ്ങനെലും ഒരു മഴ പെയ്തായിരുന്നു ഒരു മഴ പെയ്തായിരുന്നു
ആ അത് ശരിയാ എന്നാലേ ഈ ആവി പോത്തുള്ളൂ ചൂട അങ്ങ് കുറയും എന്നൊക്കെ പറയും ഇപ്പൊ എല്ലാരും ഓയി മഴ കാരണം എങ്ങോട്ടും പോവാൻ വയ്യേ ഇ
അങ്ങനെയാണ് ഉം യാത്രയെല്ലാം ബുദ്ധിമുട്ടാ
ഉം
ആകെപ്പാടയിളള നൂറ് രൂപയുടെ കുട്ടുകാർക്കും പിന്നെ അങ്ങനെയുള്ള ലാഭങ്ങളെ ഉള്ളു
ആഹ് അത് ശരിയാ പക്ഷെ നല്ല രസ ഇപ്പൊ ഒരു രണ്ട് വർഷവായിട്ട് ഇങ്ങനെ മഴ ആയി കഴിഞ്ഞാൽ മൊ അത് മാത്രവല്ല അപ്പൊ നമുക്കിപ്പം അത്യാവിശ്യം മറ്റേ പൈസയുള്ള കോട്ട് നമ്മളിപ്പോ ഉള്ളവരി ചെലപ്പോ മറന്നു പോയാലേ നല്ലത എല്ലാ കടയിലും അവൈലബിള നൂറ് കൊടുത്ത് ഒരെണ്ണം വേടിച്ച് കഴിഞ്ഞാ സുഖായിട്ടിടാ
താങ്കളെ ചെന്നാലും ഉണ്ട്
ആ ഞാനിങ്ങനെ കണ്ടായിരുന്നു ഞങ്ങളെവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴേ അവിടെ ഒരു ചെറിയ വളവുണ്ട് കേട്ടോ അവിടെ നൂറ് രൂപയുടെ ബിരിയാണി വക്കും അപ്പൊ ആ ബിരിയാണിയുടെ കൂട്ടത്തിൽ ആ ചേ ട്ടൻ പോലും ഈ സാധനം ഇങ്ങനെ വിക്കാൻ വെച്ചിട്ടുണ്ട് റെയിൻ കോട്ട്
കോട്ടോ
അതെ അതെ അതായത് ഒരു ബന്ധവും ഇല്ലാത്ത സാധനമാ എന്നാലും ആ നൂറ് രൂപയുടെ ബിരിയാണിയുടെ കൂട്ടത്തി പുള്ളി വെച്ചിട്ടുണ്ട്
നടക്കും
അതാ ഈ ഇപ്പൊ ചില ആൾക്കാര് ഈ ട്രെൻഡിനൊപ്പംന്നൊക്കെ പറയ്ന്നണക്ക്.
അതെ.
ഓരോ സമയം അൻസര്ച്ച് ആ സമയത്ത് ഇപ്പ തന്നെ നമ്മള് ചിപ്സ് എപ്പഴും ഉണ്ടെങ്കിലും ഓണ ആവുമ്പയല്ലേ അയ്നൊരു വെലയൊള്ളൂ.
അതാണ്.
ഈ പറിണക്ക് പ്ലം കേകൊക്കെ എപ്പയും നമക്ക് ബേക്കറിയിലൊക്കെ ഇപ്പ അവൈലബ്ളാ. എന്നാലും ക്രിസ്മസാ അവനൊരു വെലയുള്ളൂ ആ പറയുന്നതൊക്കെ ഈ കോട്ടിന് നൂറ് രൂപ ഉള്ളെങ്കിലും മഴ സമയ ആയോ അ ഞങ്ങള ങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മ ക്ക് തന്നെ ഇപ്പൊ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് ഈ നൂറുൂപടെ കോട്ട്.
ആഹ് അതെ. ഞങ്ങക്ക് ഇവ്ടെണ്ട് ആൽക്ക് ആൾക്ക് ഓരോന്നും
ഹ് ഹ് ഹ്
പക്ഷേ അതിന് ആ ഒരു വെലേടെ ഇതേ ഒള്ളൂ എവിടെലൊന്ന് കൊണ്ടാ അപ്പാതൊന്ന് കീറീം ചെയ്യും. പിന്നെ ഉപയോഗിക്കാനും പറ്റൂല.
പക്ഷേ അയ്നൊക്കൊരു കാര്യണ്ട്ട്ടോ നമ്മള് ഈ നൂറു രൂപേടെ അതാണെങ്കിൽ പക്കാ പ്ലാസ്റ്റിക് ഇല പോളത്തിന്റെ കവറ് പോലെ മാത്രല്ലേ ഒള്ളൂ പക്ഷെ ഞങ്ങള് എടയ്ക്ക് ഒരെണ്ണം ആണെങ്കില് ഏ വേട്ച്ചെ നൂറ്റി അറുപത് രൂപയാ. പക്ഷെ അത് ഇച്ചിരിയും കൂടെ ക്വാളിറ്റി ഉള്ളതാ കേട്ടോ.
ആഹ് റേറ്റിന് അൻസരി
ആ പ്ലാസ്റ്റിക്കിന്റെ തന്നെയാ പക്ഷെ അയ്നത്ത് ഒരു ഇചിരിയും കൂടെ ഒരു വല്ലാത്ത തുണിയാ അതായത് നമ്മടെ ഈ കുഞ്ഞുങ്ങടെ ഒക്കെ ന ന്റെ പോൽത്തൊക്കെ തുണിയുണ്ടല്ലോ ആ അച്ചിയുടെ കൊൾ പെട്ടെന്ന് കീറൂല്ല അതുപോലെ പെട്ടെന്ന് ഉരുകോ അങ്ങനെ പെട്ടെന്ന് അങ്ങാവത്തില്ല. അത് മാത്രല്ല നല്ലയാ ഇങ്ങനെ മീശോയിലുണ്ടന്ന്തോന്നി ഇപ്പ അത് മീശോ നാല്ലണ്ണം ഒര്മിച്ചേ വേടിക്കാൻ പറ്റൂ. ഒരെണ്ണം അപ്പൊ എൺപത് രൂ വയെ വരുന്നൊള്ളൂ.
ഓൺലൈൻ ഒന്നെങ്കി ഒരു ഫാമിലികുള്ളത് അതിപ്പ നമ്മക്കറിയാലോ ഓൾറെഡി ഏ നമ്മകിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടി ലാഭമാണല്ലോ ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങി ക്ക്ന്നത് എല്ലാരും അങ്ങനല്ലേ ചെയ്യ്ന്നേ ഒത്തിരി നമ്മടെ നാട്ടി ഈ ഏകദേശം ഉള്ള പിള്ളാര് ബിറ്റുകൾ എല്ലാരും എന്തിനാ പ്രായം ഉള്ളോർക്ക് വരെ ഇപ്പം ഓരോ സാനങ്ങള് ഇങ്ങനെ കണ്ടിട്ട് അവര് അങ്ങനെ വാങ്ങിക്കത്തൊള്ളൂ. കടകളിൽ പോയി വാങ്ങിട്ട് ഇപ്പൊ കൊറവല്ലോ ഭയങ്കര ലാഭോന്ന് എല്ലാരും പറയും.
നല്ല വ്യത്യാസൊണ്ട് പിന്നത് മാത്രല്ല ചെല സാനങ്ങള് നമ്മൾട്ത്തുള്ള കടകൾളൊന്നും കിട്ടത്തൂല്ല അപ്പൊ നമുക്ക് എന്തെയ്യണം? ഒരു ദിവസം യാത്ര ചെയ്ത് ദൂരെ സ്ഥലത്തൊക്കെ പോയി മേടിക്കേണ്ടി വരും. ഓൺലൈനിൽ നോക്കുമ്പ ഇപ്പോ ഇഷ്ടം
ന്ന നമ്മടെ നമ്മുടെ കൈ കൊണ്ട് തരും.
ആഹ്‌ നമ്മടെ കൈ നമ്മളെവിടാന്നോ നമ്മടെ കൈ കൊണ്ട് തരുന്നോ മാത്രല്ല ഇപ്പ മീഷോയിലൊക്കെ ആണെങ്കി പേലേറ്റ ഓഫറുണ്ട് അതിനൊന്നും കൂടെ വെലക്കുറവാ ഇപ്പൊ ഇരുന്നൂറ് രൂപയുടെ ഒരു സാധനമാന്ന് വിചാരിക്ക് നമ്മൾ ആ ഇരുന്നൂറ് രൂപയുടെ സാനം അതിൽ തന്നെ ആ ഒരു എം ആർ കൊർച്ചായിരിക്കല്ലോ ഇരുന്നൂറ് രൂപ കിടുന്നത് നമ്മള് ഏ ഓൺലൈൻ ആയി ട്ട്‌ വേടികാന്ന്ണ്ടെങ്കി ഈ ഇരുന്നൂറു ള്ളത് ചിലപ്പം നൂറ്റി തൊണ്ണൂറായിട്ട് മാറും. പത്തോ പയ്ൻഞ്ചോപേടെ വ്യത്യാസം കാണും ഇനി മീഷോ ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ സാനംക്കെങ്കെ അത്രയും വ്യത്യാസം വരും. ഇനി പോട്ടെ ഈ മീഷോ പേലെ ത്രാന്നുണ്ടെങ്കി ഈ നൂറ്റി തൊണ്ണൂറ് നുള്ള സാനം വീണ്ടും നൂറ്റി എമ്പതോ, നൂറ്റി എൺമ്പത്തഞ്ചോ, വീണ്ടും കുറയും. ഞാൻ പക്ഷെ ഇതുവരെ ട്രൈ ചെയ്ട്ടില്ല. കാരണം അയ്നത്ത് ഈ നമ്മുടെ യു പി ഐഡി എന്താണ്ട് കൊടുക്കണം. എന്താണ് കൊടുത്തിട്ടേ ആവത്തുള്ളൂ നമ്മക്ക് അത് എന്തോ തോന്നിയില്ല. ചല സമയത്ത് നമ്മുടെ മനസ്സ് പറയത്ത അതത്ത്. വെട്ടിപ്പൊന്നും കാണത്തില്ല കാരണം വെട്ടിപ്പുടകി നമ്മളിപ്പം നമ്മുടെ യു പി ലിങ്ക് ന്നറിയിട്ട് കൊടുക്കുന്നേ. കാരണം.
വെട്ടിപ്പ്ന്ന്ച വെട്ടിപ്പന്ന വെറ്റിപ്പന്ന് വെച്ച എന്തതു ഉദ്ദേശിച്ചത് മനസ്സിലായില്ല.
വിറ്റ്‌പ്പ്ന്നർഞ്ഞ ഇപ്പ തന്നെ ഈ ഫ്ലിപ്കാർടിലും ആമസോണി ലൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ അ ഇപ്പോ ചില സാധനം നമുക്ക് കിട്ടാതെ ഡെലിവേഡ്ന്നും പറഞ്ഞൊക്കെ വരും. പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടക്കണം. പിന്നെ മെയൻ വേറൊരു കാര്യണ്ട്. നമ്മളിപ്പോ ഓൺലൈന് പൈസ കൊടുത്തൊരു സാധനം വോടി കഴിഞ്ഞ നമ്മൾ ഓൾറെഡിെ പേയ്മെന്റ് ചെയ്ത്. ഇനി മീഷോ പേരേറ്റനകത്ത് വന്ന് കഴിഞ്ഞിട്ടല്ലേ. പൈസ ഇടാൻ പറ്റത്തുളു അന്നേരം നമ്മളള കയ്യില്ലെങ്കിൽ എന്തോ യും.
അന്നേരം അവരെന്തായാലും സാധനം കൊണ്ട് വരുമ്പോ. നമ്മളെ വിളിക്കത്തില്ലേ?
അല്ല അനോരം കൊടുക്കണ്ട അതൊക്കെ കൊണ്ടുപോയിട്ട്. പിന്നെ കൊടുത്താ മതി.
അതല്ലെങ്കി നമ്മള് സാധനം ഓർഡർ ചെയ്യുമ്പം തന്നെ അതിനുള്ള ഫണ്ട് മാറ്റി വെക്കണം.
അങ്ങനെയൊക്കെ വിചാരിച്ച ഇതാണെങ്കി നമ്മളെങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാ എന്തായാലും ഓൾറെഡി അവർക്ക് പൈസ പോയി. അപ്പൊ നമുക്ക് ടെൻഷൻ ആടിക്കണ്ട. മ മറ്റത് ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റത്തില്ലോ എപ്പോഴാ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നെന്ന്.
അതൊക്കെ ശരിയ.
ആഹ് അങ്ങനെ വരുമ്പോ ഞാൻ ആലോചിച്ചപ്പം ഈ ഓൺലൈനി ബുക്ക് അതായത് നമ്മള്. അപ്പ തന്നെ പൈസ ഇട്ട് കൊടുത്തിട്ടേ ചെയ്യുന്നത്. നല്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഇങ്ങനെ കൊറ ബാങ്ക് സേവിങ്സ് ഒക്കെ ഉള്ളവർക്ക്. അതാ ഒന്നുകൂടെ ലാഭം.
പ്രത്യേകം പൈസ മാറ്റി വെക്കണ്ട അതിന്റെ പൈസ അവിടെ കൊടുത്തു തീർന്നു
ആഹ് അത് തന്നെ തീർന്നു നമ്മളെ എടുത്തു ഇനി ഈ സാധനം നമുക്ക് വേണ്ടെങ്കിൽ മാത്ര മാത്രം പിന്ന നമ്മൾ റിട്ടേണിനെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ
ആഹ് അങ്ങനെയും ശരിയാണ്
ഉമ് അങ്ങനെ വെച്ചിട്ടാണ് തരുന്നേ എങ്ങനെയുണ്ട് അവിടെ കൊതുകിന്റെ ഒക്കെ ശല്യണ്ടോ
കൊതുകിന്റെ ശല്യം അത്യാവശ്യണ്ട് മഴയുണ്ടോ
ആഹ് ഇപ്പൊ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് വെളിയില്
ആഹ് ഞങ്ങൾക്കും ആഹ് വൈകിട്ട് രാവിലെ തൊട്ടേ ഞങ്ങക്കും മഴയായിരുന്നു അതിന്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുവാ
ആഹ് ആഹ് നമ്മക്കും ഏകദേശം രാവിലെ തൊട്ടെ ഇന്ന് എനിക്ക് തോന്നുന്നു വെയിൽ ഒരിച്ചിരി നേരം ഞാൻ അവിടെ ഉണ്ടേന്ന് അറിയിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഒന്ന് വന്നിട്ട് പോയേ ഉള്ളൂ ബാക്കി ഫുള്ള് മഴയും തണുപ്പ് നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഇച്ചിരി മരങ്ങളും ഇതൊ യൊക്കെ ഉള്ള സ്ഥലമാ കേട്ടോ വയലൊക്കെ ഉണ്ട് അപ്പം രാവിലെയൊക്കെ നല്ല തണുപ്പാ ആഹ് നല്ല വെള്ളത്തിനോ നമ്മള് എങ്ങനെ പോയാലും ഒരു ഒര് അഞ്ച് മണി കഴിഞ്ഞാൽ കുളിക്ക ക്കാൻ പറഞ്ഞി കഴിഞ്ഞാൽ വെള്ള
കുളിക്കാനൊക്കെ ആഹ് ഞാനിപ്പോ ഓർത്തതേയുള്ളൂ കുളിക്കാനൊക്കെ നല്ല പാടായിരിക്കും
അതെ അതെ ഐസ് തടും പക്ഷെ എന്നാലും കുളിച്ചറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് വല്ലാ തണുപ്പില്ല അതേ സമയം നമ്മൾ കുളിക്കാതിരിക്കവാന്നെങ്കി തണുക്കും അതെ അതെ
ആഹാരമൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു
ആഹ് പ്രത്യേകിച്ച് എന്തുണ്ടായിരുന്നു എന്തോന്ന്
വളർത്തു മൃഗങ്ങൾ വല്ലോം ഉണ്ടോ വീട്ടില്
ആഹ് ഉണ്ട് ഒരു പൂച്ചയും ഒരു പൂച്ചയും ഉണ്ട് ഒരു പട്ടിയും ഉണ്ട് കിളിയുണ്ട് കോഴി ഉണ്ട്
ആഹ എല്ലാ
അത്യാവിശം ആൾക്കാരെല്ലാം കൂടുണ്ട്
ആഹ് ആഹ് പൂച്ച എങ്ങനെ ചെറുതാന്നോ വലുതാന്നോ
പട്ടി ഇത് വലുതാ ആഹ് പുറത്ത് പുറത്തോട്ടൊന്നും പോത്തില്ല ഇവിടെ മതിൽ കെട്ടിനകത്തുള്ള വാസമാണ് അവന്റേത്
ഓ
പിന്നെ പൂച്ച കുഞ്ഞി പൂച്ചയാ ഞങ്ങൾക്കൊരു വല്ല്യപൂച്ച ഉണ്ടായിരുന്നു അതിന് അതീ ഞങ്ങക്ക് ഇവിടെ മിക്കാറും കൊറേ നാളൊക്കെ ആവുമ്പോത്തേനും പൂച്ച ചത്ത് പൂവോ കാണാതെ പോവോ ആൺ മ്പൂച്ചകളാ കൂടുതലും അപ്പൊ എങ്ങോട്ടങ്കിലും ഇറങ്ങി പോകോ ഒക്കെയങ്ങ് ചെയ്യും അങ്ങനെ ഞങ്ങളുടെ അവസ്ഥ ആഹ് ഈ വര ഇപ്പം ഉള്ള പൂച്ചയ്ക്കും മുമ്പ് ഉണ്ടായിരുന്ന പൂച്ച മിസ്സായി കാണാനില്ല ആളെ കാണാനില്ല പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടതായിരുന്നു
ആഹ്ഹ
പിന്നെ ഞങ്ങള് പിന്നെ ആഹ് തേടി കണ്ടുപിടിച്ച് അറിയാവുന്ന കൂട്ടുകാരോടും എല്ലാം അന്വേഷിച്ച് അന്വേഷിച്ച് ച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ ഞങ്ങക്ക് തേ അങ്ങ് ദൂരെ ഞങ്ങടെ ഇവിടുന്ന് കുറേ ദൂരെ പോകണം ഒരു മണിക്കൂറോളം യാത്ര ചെയ്യണം അവിടന്ന് ഞങ്ങള് ഉം തേടി കണ്ടുപിടിച്ച ഒരെണ്ണത്തെ
ആഹ് ആഹ് ആമ്പൂച്ചയാന്നോ പെമ്പൂച്ചയാന്നോ
ആള് പെണ്ണാ പക്ഷെ ഭയ ഭയങ്കര ഭയങ്കര കുഞ്ഞു പൂച്ചയല്ലേ അപ്പൊ ഭയങ്കര കളിയും ചാ ട്ടവും ബെഹളവും ഒരാളല്ലേ ഉള്ളൂ അയിന്റെ വലിപ്പം ആഹ് കുസൃതി മോഡ് അത് നന്നായിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് നടന്നൊക്കെ പോണെ നമ്മടെ കാലെ കേറി പിടിയും ചെറിയെ ചെറിയെ കടിക്കും നമ്മക്ക് നോവത്തൊന്നും ഇല്ല പക്ഷെ അവരുടെ അവരെന്നെ കളിക്കോ സ്നേഹം കൊണ്ട് ആഹ് നല്ല കളിരസാണ് പേര് പ്രത്യേകിച്ച് പേരൊന്നു ല്ല എന്തെങ്കിലു ഒക്കെങ്ങ് വിളിക്കും അതെന്ത് വിളിച്ചാലും ഓടി ഇങ് വരും
അഹ് എന്താപ്പൊ ആഹാരൊക്കെ കൊടുക്കുന്നെ
ആഹാരം നേരത്തെ ഇപ്പ എല്ല കടന്നേ വാങ്ങിക്കുന്ന ആഹ് ഇതുങ്ങൾക്ക് ആഹ് സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ
ആഹ് പൂച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ആഹാരം ഉണ്ട്
ആഹ് അത് വാങ്ങിക്കും ആദ്യം ഇവിടെ ഇത് കുഞ്ഞായിരുന്നപ്പോ കൊണ്ടുവന്നഅല്ലേ പാല് കുടിച്ചോണ്ടിരുന്ന സമയത്ത് അതിനെ കൊണ്ട് വന്നതാ അപ്പൊ ആദ്യം ഞാൻ പാല് കൊടുത്തു പാല് കുടിക്കുന്നുണ്ട് പിന്നെഅ വോ ആഹ് ചോറൊക്കെ കൊടുത്തപ്പോ കഴി ക്കുന്നില്ല ചോറ് മീന് ഒക്കെ കൊടുത്തപ്പോ കഴിക്കുന്നില്ല അപ്പം ഇതിന പാല് മാത്രം കൊടുത്തയ് ഞാന്ന് വിചാരിച്ചിട്ടാണ് കടേന്ന് വാങ്ങിച്ചത്
ആഹ് ആഹ്
ഇപ്പ അത് അതിനോരു ശീലമായി അതി ഇപ്പം ഈ ഒരു ആഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ ചോറ് കഴിക്കത്തില്ല പിന്നെ മീന്റെ മണോ അടിച്ചാ അറിയാം മീന്റെ മണോ അടി ബഹളോ മീന് പിന്നെ അതുപോലെ മോട്ട വറുത്തത് ചിക്കൻനിണ്ടവേറെ അത് പറ്റില്ല മീനും മോട്ട വറുത്തതും ഒക്കെ ഇപ്പ കൊടുക്കുമ്പോ
ആ ശരി എന്നാ ഞാൻ വെക്കുവാണേ
ആഹ് വെക്കുആണോ?